ഹലോ കേക്കുന്ന്ണ്ടോ?
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് എന്ത ചെയ്യണ്?
ഇപ്പൊ ഞാൻ വ വീട്ടില് വെള്ളം കുടിക്കാനുള്ള വെള്ളം പൈപ്പിന്റെ എടുത്ത് വന്ന്ട്ട് വന്നള്ളു
അതെ വീട്ടില് വള
മ്, ഇല്ല ഹൗസ് കണക്ഷൻ കിട്ടിയിട്ടില്ല
ആഹ്
ആഹ് ഇവി ആഹ് ഇവിടെക്കെ ആണെങ്കിൽ പിന്നെ ചാമ്പയ്പ്പിലുള്ള വെള്ളമാണ് വീട്ടിലുള്ളത്.
ആഹ് ആഹ്
ആഹ് നമുക്ക് ഞാൻ ചെറുപ്പം മുതലേ ലൈൻ പൈപ്പില വെള്ളാണ് കുടിച്ച് ശീലിച്ചിട്ടുള്ളത്
അതെ അപ്പൊ അതെങ്ങനെ പൊതു പൈപ്പാണോ?
ആഹ്
അത് ശെരി വെള്ളത്തിനൊക്കെ ക്ഷാമള്ള ഏര്യാണോ?
ആഹ് കൊഴപ്പല്ല വെള്ളം അങ്ങനെ ക്ഷാമൊന്നുംല്ല.
അല്ലടാ അപ്പ അങ്ങനെ കൊറെ വെള്ളം കൊണ്ടോവണ്ടി വരില്ലേ
ആഹ് ഞാന് കുപ്പികള് കൊണ്ടന്ന് നിറച്ചക്കും അത് കഴിയുമ്പോ കഴിയുമ്പ പോയി എടുക്കും അങ്ങനെ
അതെ കുടിക്ക്കാള്ള മാത്രാണോ
ആ കുടിക്കാന് വേ വേണ്ടി മാത്രം
ആഹ് അപ്പൊ ബാക്കിള്ള ആവശ്യങ്ങൾക്കൊക്കെ
അയ്നിവിടെ വെള്ളണ്ട് ചാമ്പൈപ്പീന്ന് മോട്ടർ അടിച്ചിട്ട്ട് എടുക്കും
അതെ ചാമ്പൈപ്പ് പറയുമ്പോ മറ്റേ കൊഴൽ കിണറാണോ? വടെ അങ്ങനെ ചാമ്പയിപ്പ്ന്ന് മനസ്സിലായില്ലക്ക്
ആടെ പണ്ടത്തെ ഒരു പൈപ്പ് കണ്ടിട്ടില്ലെ ഇങ്ങനെ ഇവിടെന്ന് പ്രസ് ചെയ്ത് ട്ടിങ്ങനെ പ്രസ് ചെയ്ത്, പ്രസ് ചെയ്ത് വെള്ളെടുക്ക ആഹ് അങ്ങനത്തെ പൈപ്പി
അപ്പൊ വെള്ളം എവിടന്നാ?
അത് ആഹ് അത് അതിന്ന് മോട്ടർ ഘടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ
ആഹ്
നമ്മ മോട്ടറിട്ട് കഴിഞ്ഞാ വെള്ളം വരും
അതന്നെ അപ്പൊ ആ വെള്ളത്തിന്റെ സ്രോതസ് എവിടന്നാണ്?
അത് തൊട്ടടുത്ത ഒരു പറമ്പിന്നാന്ന് തോന്ന്ണ്ട് അത് എനിക്കങ്ങനെ കറക്റ്റായിട്ട് അറിയില്ല
ഹൗസ് കണക്ഷൻ പോലെയാണോ?
ആഹ്
ആഹ് ആഹ്, അതായത് ഇപ്പോ ഒരു ഒരു ഏരിയയിലത്തെ എല്ലാവർക്കും കൂടിയിട്ട് ഒരു പൈപ്പ് അങ്ങനെ കൊടുക്കാണോ അതോ നി നിങ്ങക്ക് സ്വന്തയിട്ട് നിങ്ങളെന്നെ അങ്ങനെ ചെയ്തർക്കാണ് ലെ അപ്പൊ അതെങ്ങനെ വരണന്ന് വീട്ടിൽ ചോയ്ക്കൊന്നില്ല
ആഹ് അതെ അല്ല നമ്മള് നമ്മുടെ വീട്ടില് എന്തെലൊ ഒരു കാര്യംന്ന് പറഞ്ഞാൽ വിത്തും പേരുമൊക്കെ ചോദിച്ച് അറിയേ കാരണം നമ്മടെ വീട്ടിത്തെ ഒരു കാര്യം നമുക്ക് അറിയണല്ലോ
ആഹ് ഞാൻ ചോയ്ച്ചപ്പോ അവിടെ അടുത്തൊരു പറമ്പിൽന്നാണ്ന്ന് പറഞ്ഞു ആഹ് അത് പിന്നെ ഞാൻ പോയിന്നു
ഇവിടെയും കിണറ് കു ഇവിടെ വെള്ളല്ലയാ അപ്പൊ കിണർ കു ത്തിയപ്പോ കിണർ ഇവിടെ പാട സൈഡ് പാടത്തിന്റെ സൈഡാ ആയ കാരം കൊഴമണ്ണ ഉണ്ടാവുക കൊഴമെണ്ണ് ആകുമ്പോ കിണർ കുത്തിയിട്ട് നമ്മള് റിങ് ഇറക്കണം റിംഗ് ഈ സിമെന്റിന്റെ റിംഗ് റിങ് അല്ലെങ്കി മറ്റേ ഇപ്പോ ഉം കളിമണ്ണിന്റെ റിങ്ങൊക്കെണ്ടല്ലോ അങ്ങനത്തെ എന്തെങ്കിലും റിംഗ് ഇറ കണം അല്ലെങ്കിൽ കല്ല് പടുത്തിട്ട് താഴത്തു നിന്ന് തന്നെ കല്ല് പടുത്തിട്ട് വരിയൊക്കെ വേണം പക്ഷെ നമ്മുക്ക് അത് അത്ര അറിവുണ്ടായിരുന്നില്ല കിണ കിണർ കുത്തുമ്പോ ഇവിടെ കുഴമണ്ണ ആണ് ആളുകൾങ്ങനെ പറയുട്ടോ അങ്ങനെ കുഴത്തിൽ കിണർ കു തിഞ് ഇടിഞ് ചാടും എന്നൊക്കെ പറഞ്ഞു തന്നായിരുന്നു പക്ഷെ ഇങ്ങനെ ചെയ്യണംന്നും ആരും പറഞ്ഞന്നില്ല പിന്നെ കിണർ കുത്തിയിട്ട് ഒരു മുകളിൽ എത്തിയിട്ട് വെള്ളം കണ്ടതിന് ശേഷം കൊറെ പേര് പറഞ്ഞു ഇത് റിങ് താഴത്ത്ന്ന് തന്നെ ഇറക്കി വരണ്ടേ പറഞ്ഞു
പിന്നെ അപ്പ പിന്നെ അത് കിണർ കുത്തിയ ആ ഒരു സമയത്ത് ത്ത്ന്ന് പറയുമ്പോ അത്ര സാമ്പത്തിക ഇല്ലാത്തൊരു സമയമായിരുന്നു അപ്പൊ പെട്ടന്ന് അങ്ങട്ട് റിംഗ് എറ ക്കാന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിർന്നേ
ഉം ഉം
ആഹ് അപ്പൊ അത് കുത്തനേന്റെ മുന്നേ പറയുകയാണെങ്കിൽ നമ്മള് പിന്നെ അതിന് പുറപ്പെട്ടില്ല പുറപ്പെടില്ലായിരുന്നു ആഹാ അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ കൊറെ ഒരു ന് മഴ രണ്ട മൂന്ന് ദിവസം അടുപ്പിച്ച് നിന്ന് പെയ്തപ്പോ വെള്ളായി ആകെ പിന്നെ വെള്ളം നല്ലോണം നിന്ന് കഴഞ്ഞെഴ്ഞ്ഞാല് ഇങ്ങനെ ഇടിയൊലോ പിന്നെ അപ്പുറത്തെ സൈഡൊക്കെ വെള്ളം പുറം സൈഡും മൊത്തം വെള്ളമായിട്ട് നിക്ക്‌ണ്ടായിരുന്നെ അപ്പ അങ്ങനെ ഇടിഞ്ഞു അത് ഉള്ളില് അങ്ങട്ട് ഇടിഞ് ചാടി പുറത്തുനിന്ന് അതങ്ങനെ ഇടിഞ്ടി ചാടി അപ്പൊ നമ്മളിപ്പോ മറ്റേ പൈപ്പ് കണക്ഷൻ ഉണ്ട് ഇവിടെ നാട്ടിലെല്ലാവർക്കും കുറച്ച് വെള്ളത്തിന്റെ ക്ഷാമണ്ടായിരുന്നു കാരണം ഒരു പഞ്ചായ ത്തിന്റേതാണ് എല്ലാവരും കൊണ്ടുവന്നിരുന്നത്
ആഹ്
ഇപ്പൊ വേനൽക്കാലം ആണെങ്കിലും തോർത്തൊക്കെ വെച്ചിട്ട് അതിങ്ങനെ ഊറ്റിയിട്ട് ചളി ചളിയൊക്കെയായിരിക്കും അപ്പം അത് ഊറ്റിയിട്ട് ആഹ് അരിച്ചെടുത്തിട്ട് ട്ടൊക്കെയാണ് വെള്ളം ഉപയോഗിച്ചിണ്ടായിരുന്നതെ അപ്പൊ നാട്ടുകാർ എല്ലരും കൂടിട്ട് ട്ടൊരു ജലസംഭരണി പോലെ ഒരു കുഴലൊക്കെ കുത്തിയിട്ട് അതില് വെള്ളം പിടിച്ച് വെക്കും എന്നിട്ട് അങ്ങനെ ഒരു രാവിലെ ഒരു ആറര ടു ഏഴ് മണി അങ്ങനെ ഒരു അരമണിക്കൂർ അരമണിക്കൂർ അങ്ങനെ വെള്ളം വിടും അത് നമ്മുടെ വീട്ടിലേക്ക് കണക്ഷൻ ആക്കി തരും
അങ്ങനെ ഇപ്പൊ അതിന്നാണ് വെള്ളം എടുക്ക്‌ണതേ ഉം അപ്പൊ എന്നും രാവിലെ നമ്മള് നേരത്തെ എണീറ്റിട്ട് പിടിക്കണ അത് പിടിച്ചില്ലേ ച്ചാ അന്നത്തെ ദിവസം വെള്ളം കിട്ടില്ല അങ്ങനൊക്കെ
കിട്ടില്ല ആഹ് അപ്പൊ ഈ നിങ്ങ എല്ലാ ആവശ്യത്തിനും ഈ വെള്ളം തന്നെയാണോ ഉപയോഗ
ഈ വെള്ളംതന്നെയുപയോഗിക്കാം ആ.. കുടി കുടിക്കാന് ഞങ്ങക്കീ പൈപ്പിന്റെ ശരിക്കുമതുകുടിക്കാം കുഴപ്പമൊന്നുമില്ല, കുഴലിൽ നിന്നും നേരെ ഡയറക്റ്റായിട്ടടിക്കണ വെള്ളം തന്നെയാണ്. അപ്പൊകുടിക്കണകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമുക്കതൊരു ഏഹ്.. ഇപ്പൊ.. ഉം.. ചിലദിവസമവരു പിടിച്ചുവിടുക ചെയ്യ അപ്പൊ അതിന് ചൊവയും കാര്യങ്ങളുംനമുക്കു ടേയ്സ്റ്റൊന്നും പിടിക്കണില്ല, തിളപ്പിക്കും ആ... തിളപ്പിക്കുമ്പോളൊരു ടേസ്റ്റാണ് കിട്ടു ട്ടില്ലേ അപ്പോ അടുത്ത് വേറെ ഒരു വീട്ടില് കെണറ്ണ്ട് പ്പ വട്ന്ന് രണ്ട് കൊടംവെള്ളം കൊണ്ടുവരും അത് ചോറ് വയ്ക്കാനും പിന്നെകുടിക്കാനും മാത്രം ബാക്കിള്ള ആവശ്യങ്ങൾക്ക് യീ വെള്ളണ്ട്.
ഉം ആഹ് എന്റെ വീ സ്വന്തം വീ ട്ട്ലാണെങ്കിൽ ഹൗസ് കണക്ഷനുണ്ട് അഒടങ്ങനെ രണ്ടുദിവസം വെള്ളണ്ടാവില്ല. പിന്നെ ഒരു മൂന്നു സം ട്പ്പിച്ച് വെള്ളണ്ടാവും. പിന്നെ വീണ്ടും രണ്ടു സം വെള്ളണ്ടാവില അങ്ങനെ.
അതെ പ്പം വെള്ളത്തിന് ബുദ്ധിമുട്ടാകോ ങ്ങനെ രണ്ടുസക്കെ ഇല്യാണ്ട് ര്ന്ന്യ്ഞ്ഞാല്?
ഇല്ല ടാങ്ക്കള് നർച്ചിടും നമ്മ
ആഹ് വെര്ണവെള്ളം നല്ല നല്ലപോലെ പിട്ച്ചിട്ട് സേവ് യ്യ്ണ്ടാവുല്ലേ? ആഹ് ഇവടി അങ്ങനെ രണ്ട്, മൂന്ന് ഡ്രമ്മും ആഹ് ഡ്രമ്മും കാര്യങ്ങളൊക്കെ കാ കൊറെ പാത്രങ്ങള്ല വെള്ളം നറച്ച് വെയ്ക്കൂ ട്ടോ പക്ഷേ ഞങ്ങള് കൊർച്ച് എം ജോയൻ്റ് ഫാമിലി ആവാ കാര്ണം കൊർച്ച് കുട്ടികളക്കെ അധികള്ളതോണ്ടേ ഇവരെപ്പഴും ഡ്രസ്സങ്ങനെ അയിച്ചിട്ട് ടും തിര്മ്പലക്കെ ആയിട്ടും പിന്നെ പാത്രം കഴുകല് നമ്മള് കൂടുതലാളുകൾ ണ്ടാകുമ്പോ അതിനൻസരിച്ച് വെള്ളം വേണല്ലോ പങ് ആഹ് അപ്പ അങ്ങനെയിട്ട് ഉപയോഗിച്ചിട്ടേ ഒരു ദിവസ പ്പൊ ര ഒരു ദിവസക്കെ പിന്നെ അഡ്ജസ്റ്റ് യ്ത്പോവാ വെള്ളല്ലെങ്കിലും ഒരു സം പിടിച്ചില്ലെങ്കിലും കൊഴ പക്ഷേ രണ്ടുസക്കെ അട്പ്പിച്ചിട്ട് വെള്ളല്ലെങ്കില് നല്ല ബുദ്ധിമുട്ടാവും അപ്പൊ ഇവിടെട്ത്ത് പൊഴണ്ട്. പ്പൊ പൊഴേക്ക് പോവ ചെയ്യ കുളിക്കാനും മലക്കാനൊക്കെ.
ആക്കെ കുടിക്കാൻ വേ വേ വേറെ വേ ഹൗസ് കണക്ഷണ്ട് ന്ന് ല്ലേ?
അല്ല അത് വേറെ അപ്പർത്തെ വീട്ട്ന്ന് കൊണ്ടുവരും കെൺറ്റ്ന്ന് അവടെ പിന്നെ വറ്റാത്ത കെണറാ.
അതെ ആഹ്
ഒര് ഈ ഒര് ഏരിയള്ള്ള്ളല്ലാവരും അങ്ങന്നെണ് അവടക്കെ ന്ന് കൊണ്ടരന്ന ചെയ്യും എപ്പള്ട്ടോ പക്ഷെ പണ്ടത്തെ കാല ത്താണതൊക്കെണ്ടാവുന്നത് ഇപ്പഴുവിടെ കൊഴല് കു കുത്തുക്കെ ചെയ്യാം. പക്ഷെ നമ്മക്കെന്താ ച്ചാങ്ങനെ പാടത്തിന്റെ ഏരിയ കാരണം വരമ്പാണ് വഴിട്ടള്ളത് അപ്പോ ഞങ്ങള് വ്ട്ന്ന് വേറെ സ്ഥലം വാങ്ങീട്ട് മാറി താമസിക്കാള്ളരു തിലാ. അപ്പ പിന്നെ വെർതെ കൊഴലക്കെ കുത്തിയിട്ട് വെർതെ കാശ് ചെലവാക്കണ്ടല്ലോന്നു വിചാ
ആഹ് അഹ്ശരി ആഹ്
ആഹ് അപ്പ അതോണ്ടാണ് പ്പെയ് അട്ത്ത് അട്ത്തുള്ളോരങ്ങനെ ചെയ്യണന്നൊക്കെ വിചാരിക്ക്ണ്ട് ട്ടോ. ആഹ് പിന്നെ അപ്പർത്തന്നെരു കൊഴൽ കിണറ്ണ്ട് ചെറിയ റിങ്ങൊക്കെ എർക്കി യൊരു കൊ കിണറ്ണ്ട് അതാണെങ്കിൽ മഴക്കാലത്തുമാത്രം നല്ല സുഖായിട്ട് നല്ല വെള്ളം കേറി വരും ഓര് മുക്കിട്ടക്ക എട്ക്ക നമ്മള് വെള്ളം കേറി മുക്കീട്ട ങ്ങനെക്കെരു എട്ക്കാറ് പാട്ടേലെക്കെ വെള്ളം കോരന്നും ചെയ്യില്ല. അങ്ങനെ പക്ഷേ വേൽ കാലായി കഴിഞ്ഞാ തീരെ വെള്ളണ്ടാവില്ല. നല്ല ഒരു ഒരു ചളിക്കെയായിട്ട് ചളിവിളി ന്നൊക്കെ പറയില്ലേ അങ്ങനെയാകും. കൊർച്ച് ങ്ങട്ട് എർങ്ങ്യ തന്നെ ആഹ്. ഇന്നിവടെ പാടത്തിന്റെ ഏരിയാവ കാരണം അങ്ങനെ ആഹ് അ
ഉം പിന്നെ അപ്പൊ മഴ പെയ്ത് കഴിഞ്ഞാ വെള്ളത്തിന്റെ വ് ഏഹ് അതായത് വെള്ളപ്പൊക്കങ്ങനെ വല്ല പ്രശ്നങ്ങളുണ്ടാകോ പാട പിന്നേ ഏരിയേ
ആഹ് ഇഷ്ടം പോലെ സമയങ്ങള് ലിപ്പോ ഹ് മൂന്നാല് കൊല്ലായി അട്പ്പിച്ചിട്ട് പ്രളയം നമ്മുടെ വീട്ടിക്ക് കേറാറുണ്ട്. കാരണം പാടത്തിന്റെ സൈഡു ആണ് പോരാത്തന് അപ്പർത്ത് പൊഴണ്ട് പൊഴ വെള്ളം ങ്ങട്ട് പാട്ത്തിയക്ക് കേറും കൊളണ്ട് കുന്ന്ണ്ട്.
ല്ലേ പാടവും കൊ ആഹ് പാടണ്ട് ഹ് തോട്ണ്ട് പൊഴണ്ട്.
അതെ ആഹ് അങ്ങനെ ആമ്പ എന്താ ച്ച ങ്ങ അവടെ ങ്ങനെ വെള്ളം കവിഞ്ഞ ഒഴുക. വെള്ളം കവിഞ്ഞൊഴുകല്ലേ? അതോണ്ടാണേ ഇപ്പല്ലാം ഒന്നിച്ച് വരുമ്പയും നമുക്കഹ് ബുദ്ധിമു ഇതിൽ ഒരണ്ണൊക്കെ ആണെങ്കി പിന്നീം അഡ്ജസ്റ്റ് ചെയ്ത് താക്കാം കൂടി ഒന്നിച്ചാണ് പിന്നെ അവിടെ കുന്നുണ്ട് കോറിയൊക്കെ ഉണ്ടേയ് കോറിന്നൊക്കെണ്ട് വെള്ളം അങ്ങ് നെറഞ്ഞങ്ങട് ഒലിച്ച് ഇങ്ങട് വരിയ്യെ അതൊക്കെയുള്ള പ്രശ്നേ അങ്ങനെ ഞമ്മക്ക് പിന്നെ മെല്ലെ മെല്ലെ കേറി വരണതേ കാണൊള്ളൂ ഈ പ്പോഴേടയത്തെക്കുള്ളൊർക്കും കടലിന്റെറെ ഒരത്തുള്ളർക്കൊക്കെയാണ് നല്ല പേടി ക്യണത് അതൊക്കെ കാണുമ്പോ പാവം തോന്നും
ഉം ഇവിടെ ഞങ്ങള്ടെ ബീ ഇവിടെ ബീച്ച് അടുത്ത അപ്പൊ ഉം പെ ആഹ് റോട്ടിക്കൊക്കെ വെള്ളം കേറിട്ടക്കെ കാണണം തിര അടിച്ചിട്ടേ
പേടിയാവില്ലേ അങ്ങനെ വരുമ്പോ അല്ലേ കടലും ഒക്കെ ഒന്നിച്ച് ഇങ്ങനെ വരല് കാണുമ്പോ
ആഹ് ഇവിടന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ട് ബീച്ചിക്ക്
അതെ ന്നാലും വെള്ളം കേറൂലേ
ഇങ്ങട് ബീച്ചീന്ന്ള്ള വെള്ളം കേറില്ല
അതെ
ആഹ് ഞാൻ അവിടത്തെ അവ ബീച്ചിൽന്ന് വെള്ളം കേയറിയിട്ട് നമ്മ ന്യൂസൊക്കെ കാണല്ലോ
ആഹ് ആഹ്
അപ്പോ ആൾക്ക അവടെ അടുത്തുള്ളവരൊക്കെ ഇങ്ങട്ട് വരുമ്പോൾ അവർ പറയും അങ്ങനെ അവരെ വീ അവരെ വീട്ടിലക്കൊക്കെ ബീച്ചിൽന്ന് വെള്ളം അടിച്ചിട്ട് റോട്ടി ഇങ്ങനെ കേറിയിട്ട് പിന്നെ ഇറക്കാണ് അപ്പൊ ആ വെള്ളം അങ്ങോട്ട് ഇറങ്ങി അങ്ങനെ പോവും
ആഹ് ആഹ് അതെലെ
ഉം
അല്ലെ ബീച്ചിന്റെ അടുത്തുള്ളവരൊക്കെ ഇങ്ങനെ കാ സംഭവം ര രസാണ് ബീച്ച് ബീച്ചിന്റെ അടുത്തൊക്കെ ഇങ്ങനെ ഒരു വീടുള്ളതും അവിടുന്ന് ഇങ്ങെ ഇങ്ങനെ എപ്പോഴും നോക്കണതും കാരങ്ങെ ആഹ് ശരിയാണ് മഴക്ക കാലായാലാണ് അവർക്ക് നല്ല പേടി ഉണ്ടാവക കാരണം ജീവൻ കളഞ്ഞിട്ടാവും ഓരോരുത്തും പാവം ജീവിക്കണ്ടാവ അല്ലപ്പൊ കൊറെ കടലിന്റെ ഒരത്തത്തെ ആളുകളെൊക്കെ മാറ്റി താമസിക്കലൊക്കെ ആയില്ലോ ഈ രണ്ട് മൂന്ന് പ്രളയത്തിന് ശേഷേ
ആഹ് ആഹ് ഉം ഇപ്പൊ പിന്നെ ഷെൽട്ടർൊക്കെ ഇ പണിതിട്ടുണ്ട് ഇവടെ അങ്ങനെ വെള്ളം കയറുന്ന ടൈമില് മാറി താമസിക്കാനായിട്ട്
ആഹ് ആഹ് അല്ല അത് നല്ല കാര്യാണ്
ആഹ്
പക്ഷെ എത്രയാണെങ്കിലും ഈ പ്രളയൊക്കെ വന്ന് പോയിക്കഴിഞ്ഞാല് പിന്നെ അതൊരു ബുദ്ധിമുട്ട് ന്നെയാണെ ആഹ് വൃത്തിയാക്കലും പിന്നെ ചെലത് വല്ല കല്ലോ പാറെ എന്തേലോക്കെ വന്നിടിച്ചിട്ട് മരങ്ങളൊക്കെ വന്ന് പോയിട്ടൊക്കെ വീടിനൊക്കെ നല്ല രിക്കും കാര്യങ്ങളൊക്കെ ഇണ്ടാവെയ് ആഹ് പൊഴയുടെ ഓര അത്താണെങ്ക അങ്ങന പ്രശ്നമള്ളൂ ത്താണങ്കിൽ അങ്ങനെ പ്രശ്നള്ളതല്ല ങ്കിൽ പിന്നെ വെള്ള കയറിട്ട് ഇങ്ങനെ ഇറങ്ങികഴിഞ്ഞേ നമുക്ക് ചളി മാത്രേ ഉണ്ടാവൊള്ളൂ ആഹ് ഈ ഞങ്ങളടെ ഇവിടെ ഏരിയയില് ഈ പൊഴയുടെ സൈഡിലൊക്കെ വല്യയ ഈ ഗസ്റ്റ് ഹൗസുകളൊക്കെ കേറ്റിയിട്ടുണ്ട് അതായത് അവർക്ക് അവര് പൊഴയുടെ സൈഡ് പറയുമ്പോ നല്ലൊരു കാറ്റും പിന്നെങ്ങനെ പോഴെക്കെങ്ങനെ നോക്കിരിക്കാൻ നല്ല രസല്ലേ ആഹ് വ്യൂ കിട്ടാൻ വേണ്ടി ട്ട് അവരങ്ങനെ കൊറച്ച് റിച്ചാളുകളൊക്കെ ചെയ്തിട്ടുള്ളതാ പക്ഷെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്തപ്പോ വല്യേ മരങ്ങളൊക്കെ ക്കെ കൂറ്റം മരങ്ങളൊക്കെ വന്നിണ്ടാരുന്നതേ അപ്പൊ അത് വന്നിട്ട് വീടിന്റെ സൈഡിലൊക്കെ ഇടിച്ചിട്ട് ട്ട് വീടിന്റോരു ഭാഗൊക്കെ ഇപ്പൊ ഓടിട്ടുള്ളൊരു വീട് കണ്ട ഒരു ഒരു എന്താ തറവാട് പോലത്തൊരു വീടൊക്കെ നല്ല ഭംഗിയൊക്കെ കാണാൻ ട്ടോ ഗസ്റ്റ് ചൗസും കൂടിയല്ലേ ഒരു പ്രത്യേക തരത്തിലൊക്കെ അവരുണ്ടാക്കി ക്കണത് അപ്പൊ അതിന്റി സൈഡൊക്കെ ഇങ്ങനെണ്ട് പോയിട്ടേ വന്നിടിച്ചിട്ട് ഇങ്ങനെ പൊളിഞ്ഞിട്ടൊക്കെ കിടക്ക്ണ്ടാര്ന്ന് അപ്പൊ ഗസ്റ്റ് ഹൗസ് ഒക്കെ ഇണ്ടാക്കണൊക്കെ നല്ലത പക്ഷെ ഈ പൊഴേടെ ഓരത്തൊക്കെ ആമ്പോ പൊഴ പൊഴേടെ ഭാഗം കൂടെ കവറെയ്ത് എടുക്കുവേ ഉം ഇന്നായിക്കോട്ടെ വിളിക്കിട്രാ
ആഹ് ശരിയപ്പോ